ആഹ് പറഞ്ഞോളൂ
എന്താ കേക്കണില്ല
ആഹ കേക്കണ്ട്
ആഹ എന്താ പണി സുഖാണ്
ആ പണികളൊക്കെ ചോറും പെരും കൂട്ടാനൊക്കെ വെച്ചു
കഴിയാണെ ഉള്ളു അത് കഴിഞ്ഞാ
ആഹ അവിടക്കെ കഴിഞ്ഞിിക്കണ കുട്ടി ഉറങ്ങായിരുന്നു അതുകൊണ്ട്
ആ അടുക്കള പണി കഴിഞ്ഞക്കണ ഇ അടിച്ചൊരിത്തൊടുക്കാനും ഇന്നപ്പോ വെള്ളിയാേച്ചിയല്ലേ
ആഹ ഓൾക്ക് എനിക്ക് നാല് കുട്ടികളാണ്
ഓക്കെ
എനിക്ക് നാല് കുട്ടികൾ - കുട്ടികളാണ് മൂന്നൂട്ടികൾ സ്കൂളിൽ പോയി ചെറിയ കുട്ടിക്ക് ഉം ആഹ പോയി പോയി ചെറിയ കുട്ടി രണ്ടണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പൊ കുട്ടി ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒരു പണി നടക്കൂലേ
ആഹ
ടൈം കിട്ട കിട്ടണില്ലാതാണ്
ഉം തോടൊക്കെ കഴിഞ്ഞാ എല്ലാതും അടിച്ച ആഹ
കേക്കാനും പാത്രം കേൾക്കാനും അങ്ങനൊക്കെ
ആഹ അപ്പൊ പിന്നെ സുഖണല്ല
ഉ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാൻറിയോ
ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകുമോ അല്ല അതൊന്നും ഉണ്ടാകൂല അവനിപ്പോ ഫോണുണ്ടല്ലോ ഫോണില ആകുമ്പോ
ഞാൻ യൂട്യൂബ് നോക്ക ഇണ്ടാക്കി
അത് ഉണ്ടാക്കല ആവിശ്യത്തിന് പിന്നെ മാടിയാക്ക മഴ ഇന്ന രാവിലെ എന്തൊ ഒരു മഴയാ പ്പൊന്ന് തോർന്നക്കണ്
ഞ ഇവിടെ അനെ തന്നെയാണ് നല്ല മഴയന്നു ഇവിടെ തോടും പാടൊക്കെ ഇണ്ട് അതൊക്കെ നിറഞ്ഞ് ഇവിടെ തോട്ടില് ആ ആ ങ്ങ തോട്ട തട്ടടുത്താണ് തോട്ടില് മീൻ പിടിക്കാൻ പോലുണ്ട് മോനൊക്കെ
ആഹ് മോന് വല എന്ത
അല്ല ആറിലെത്തിട്ടുള്ളൂ
ആ വീട് ട്ട്ക്ക് വരോ വള്ളം
ഇല്ല ഇല്ല ഞങ്ങളെ വീട് കൊർച്ച് മേലേ
ആ എന്താ ചെറിയ മീനാളല്ലേകാരം
ആ ചെറി ചെറിയ മീനാളാണ് വലിയ മീനാളെ കിട്ടും എടക്ക്
കണ്ണനും മുജ്ജോക്കെ കിട്ടോ
ആ മുഷിയാർഞ്ഞ മീനൊക്കെ കിട്ടും ൻക്ക് മീനിനെ പറ്റി റ്റി വല്ലാത അറീല്ല
ആ ഹാ ത് റോഡിന്റെ അട്ത്തായി റ്ററീല്ലേ
ഞാന് ഇവിടെപ്പ ഒരു വർ റ്റം ഇങ്ങനെ നിന്ന് പിന്നെ പ്രെഗ്നന്റ് ആയിട്ട് എന്റെ വീട്ടില് പിന്നെ ഫസ്റ്റിലേര്ന്നോ?
ആഹ്
പിന്നെ ഇപ്പോ വന്നതാണ് സ്കൂൾ തുറന്നപ്പോ.
തോടിന്റെ അടുത്തേനേണെ. തോട്ടിന്റിം പാടത്തിന്റെ ഒക്കെ എര്ത്തന്നെ. മീൻ പിടിക്കാ പോവും ആ ഹസ്ബൻഡും അയ് ൻ്റാളാണ്. അപ്പം മീൻ്റെ പേരുംന്നൊക്കെ അറിയേനി. ഡയലി കുളിക്കാൻ പോവും ഇപ്പൊ ഇന്നല്യൊന്നും പോയിട്ടില്ല.
ഞാഹ് രാപാപ്പ അങ്ങനെ വരാറ്ണ്ടേ. മീനെ പിടിക്കാന് അതിന് ഇഷ്ട
ആ വെല അങ്ങന തന്നെ വലിയ
ആ അത് അങ്ങനെ പിടിച്ച് പൊരിച്ച് കഴിക്കുവൊക്കെ ചെയ്യും
തിന്നുവോ
ആ പൊരിച്ചു കഴിക്കും തറവാട്ടില് ആ ഞാനും കഴിക്കും ഉമ്മ പൊരിച്ച് തരും
ആ ചെലവൾക്ക് ഇഷ്ടവുണ്ടാവൂല്ലാ പറ്റൂല
ആ അയിന് ചൊയയാണ്
ആ ഡ ടേസ്റ്റുണ്ടോ
ആ എനിക്ക് ഇഷ്ടവാ
ആ ചിലവർക്ക് വാസനയൊക്കെ നല്ല വാസനയാണ് പക്ഷേ നമുക്കാണെ കണ്ടി ട്ടാവോ എന്താ അറിയില്ല
ആ ഒരു മണ്ണിന്റെ ചൊവയൊക്കെ ഉണ്ടാവും
അത് ഈ പാടത്തൊന്നൊക്കെ പിടിച്ചിട്ടുണ്ടേ ഉണ്ടാവുള്ളു മണ്ണിന്റെ മറ്റേത് അങ്ങനെയുണ്ട് ഉണ്ടാവൂലെ നമ്മള് ഈ
പാടം ഇബടെ അടുത്തന്നെയാണേ പാടത്ത്‌ ന്ന്ള്ള വെള്ളം വരും തോട്ടിലെക്ക്
മുടിക്കാൻ പോവൂല്ലേ വള്ളം പറ്റിയാലും പിടിക്കാൻ പോവുലേ കൊറവാകുമ്പോ തോട്ടില് ആ ഇവ ടെ വള്ളം കൊറവായാലും കൂടുതലായാലും പോകും അതായത് വെള്ള കൊ ഞ്ഞോമ്പ ഈ മടിലൊക്കെ തോട്ടിലൊക്കെ ചെറുതായിട്ടിങ്ങനെ കുഴില് വള്ളം ണ്ടാവും ചെറ്ത് മടിലും കുയിലൊക്കെ ന്താത്തൊക്കെ മാന്തി ഇങ്ങനെ ഒരു പേടി ഇല്ല ആന്തി പിടിച്ചെടു ക്കും കൊണ്ടോവും മുയിനെ, കണ്ണനെ പിന്നെ ആരില് മറ്റേ വാള ആഹ് ആടെ മുശി
മ്മ് ആഹ് മുജ്ജിന്നൊക്കെയാണ് പറയല് ഞാന് പെരിന്തൽമണ്ണ അവിടെ ആഹ്
സ്ഥലം പറയാ പാടില്ലേ
ആഹ്
ആഹ്
പിന്നെ ഇവിടെ ആഹ് തോട്ടില് വല്യ വല്യ ആൾക്കാരൊക്കെ പന്ത് കളിക്കാനൊക്കെ വരും നല്ല രസമാണ്. ഉം.
തോട്ടിലാ.
ആഹ് തോട്ടിലല്ല പാടത്ത്.
ആഹ് ആഹ് ഇപ്പ പറ്റൂലല്ലോ ഇപ്പ മയയായിട്ട് വെള്ളായി ട്ടുണ്ടാവും.
വെള്ളം വേണം അവർക്ക് വെള്ളം കണ്ടിട്ടാണ് അവരണ്ടത്പ്പ മഴവെള്ളത്തി കളിക്കാന്
ഡ്രസ് ഒക്കെ ചളിയാ ല്ലേ കുട്ടീം പോവോ?
ആഹ് ചളിയ അതൊരു രസല്ലേ. പിന്നെ ചെറിയ ചെറിയ
ഏഹ്.
എന്റെ മോൻ പോകലില്ല സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കതൊരു രസാണ്.
റ്റത്ത് വെള്ളാവുമ്പളേ
ആഹ് കല്പ്പിച്ചൂട്ടി വീഴും അതിലേ ചവിട്ടീട്ട് വെള്ളം നനയാൻ വേണ്ടീട്ട് വെള്ളം നനയാൻ വേണ്ടി ഈറ്റേ ചാടിങ്ങനെ വീഴേ ജറ പന്ത് തട്ടീട്ട്
ആ കല്പ്പിചൂട്ടി അനെ കാട്ടെയ്ക്കരാ
ആ നല്ല രസ ഇവിട്ന്ന് കാണാന്
ആ ഇപ്പൊ ഈ വ സൗ സൗ കൊടും പനിയൊക്കെ പെട്ടാലൊക്കെ സ്കൂളും ഒക്കെ ബുദ്ധിമുട്ടാണ് ഉം പുതുക് പുതിയ വ ള്ളാഉമ്പളെ
ആഹ് ഇവിടെനി വെള്ളം നിറഞ്ഞാൻ കലങ്ങു
ട്ടാ
ആഹ്
ഇവടെ ഈ മീൻ പിടിക്ണ്ട വല വറ്റല് അങ്ങനെ പലേ സാധനങ്ങളു ഉണ്ട് അതോണ്ട് പിടിക്കാൻ പോവു ഓരോ ഇതീനു ഓരോത് ങ്ങനെ കൊണ്ടോഉം തണ്ടാടി ഇങ്ങനെ കൂട് ഒക്കെ ഇബട്ന്ന് പഠിച്ചതാണ്. ബല് പോയി
ആഹ് രാവിലെ എന്തേര്ന്നു ഫുഡ്?
ഫുഡ് ഇന്ന് പൂളായിനു. ഇന്ന് വെള്ളിയാഴ് എർച്ചി കൊട്ന്നീനു അപ്പം ബീഫും പൂളിമ്പാടിം
ഉ അങ്ങനെ കഴിക്കോ രാവിലേക്ക്െ ഇവിടന്ന് അങ്ങനെ കഴിച്ചാ പോവൂല
അവിടെ എന്താ
ഇവിടെ പുട്ട് പുട്ടും കടലക്കറിയും പഴവും ഇവിടെ രാവിലെ അങ്ങനെ പിന്നെ വൈകുന്നേര കടിയായിട്ട് പോവൂല്
ആ ഇവിടെ പൂള കൊടുന്നീു രാവിലെ രാവിലെ കടക്ക്ൊന്ന് പോയിനു രാവിലെ കട കടയണ ആഹ എന്റെ ടൈം ആവൂലേ അപ്പൊ
ഉ
ബാദ്യത ഉറക്കവും
കോളിലാണ് ആഹ ആഹ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് വറല്ല ഇല്ല ഇല്ല ഒന്നിരാടം
ആഹ ഉ
പിന്നെ ഒന്നരാട റെസ്റ്റ് ആണ്
ആഹ ആഹ
ദിവസൊക്കെ കുട്ടിനേറ്റ് എല്ലാം
ആഏ
രാത്രി ഒന്നും ഉറക്കല്ല ചെറിയ കുട്ടിയല്ലേ തൊണ്ണൂറ് കഴിയാതെ ആ രണ്ടു മാസം തൊണ്ണൂറ് കഴിയാതെ അങ്ങനെ കൊണ്ടുവ തൊണ്ണൂറ് പോലു
സ്കൂളുമൊക്കെ
സ്കൂൾ ആയതുകൊണ്ട് വന്നു ആ നാലും പ്രസവം തന്നെയാണ് സുഖപ്രസവം തന്നെയാണ്
ആ ഒലപ്പൊ ഇണ്ട അവിടെ നാട്ടില്
ആ നാട്ടിലുള്ള ആൾ തന്നെയാണ്
ഉം ഒരുക്കും ബുദ്ധിമുട്ടാകും അല്ലേ ഉം
ഞാനും ഓരുംകൂടി മാറിമാറി നോക്കും കുട്ടിനെ രണ്ടാളും മാറിയു ഓഫീസിൽ പോയി ഉറക്കം വരുംന്ന് അറി
ഉം രാത്രില്ലേ രാത്രി ഉറങ്ങിറ്റേ
ആ രാത്രി ഒറക്കല്ലാത്തോണ്ടേ.
ഉം
ഷീല്ലാ കുട്ടിനെ കരച്ചിലന്നേക്കാരം.
ഉം ഞമ്മക്ക് പിന്നെ പകലെപ്പളെങ്കിലും ഒറങ്ങും ചെയ്യ ആഹ്
ആ ഈ അങ്ങനൊക്കെ പറച്ചിലൊള്ളു ഇൻക്ക് കടക്കാൻ പറ്റ്ണില്ലാ. അവന് ന്നും പ്പോ ആദ്യായ്ട്ട് ഒന്നൊർങ്ങിക്കിട്ടിയത്. ഒറക്കണ്ടാവ്‌ല, പകലും ഒറക്കല്ല രാത്രിം ഒറക്കല്ലാർണ മാതിരി. പിന്നെ കുട്ടികള് സ്കൂൾവിട്ട് വന്നിട്ട് പിന്നെ ആ ടൈമില് ഒറങ്ങും അപ്പൊ അവരെ നോ ക്കണ്ടെ.. അങ്ങനെ അവർക്കെന്തേലൊക്കെ സ്നാക്ക്സ് ഉണ്ടാക്കി കൊടുക്കും. സ്കൂളിന് പിന്നെ ചോറ് കിട്ടും.
ആ കുറേ ഗവർമെന്റ് ആവൂലാ-
ആ ഗവണ്മെന്റ് ആണ്-
ഒന്നിലവര് സ്
അല്ലല്ല മൂത്തമോന് വേറെ സ്കൂ ളിലാണ്- രണ്ടാള് എൽ പി ആണ് മൂത്തമോൻ ആറില് മറ്റോര് നാലിലും- പിന്നെ യു കെ ജി- അവര് രണ്ടാളും ഒര് സ്കൂള്ലാ-
പിന്നെ -
അവടെ കോഴിയൊക്കെ ണ്ടോ?
കോയിണ്ട് ഇത് വെരെ- മായയിറ്റ് കോയിനെ വിട്ട്ട്ട്ണ്ടായി മിറ്റത്ത്ക്കറങി ണ്ടായ്നില- ഇപ്പ ഞാൻ പാവല്ലേച്ചിട്ട് വലി
വേറെന്തൊക്കെയാ ആടൊക്കെണ്ടോ?
ആടൊന്നുല്ല കോയ് നുള്ളൂ ആട്നെ നോക്ക തീറ്റീം തും തിനങ്ങട്ട് വിട്ടയച്ചാ മതീലൊ
ആ എന്താ ഹസ്ബന്റ് നാട്ടില്ള്ള ആളെന്നേണോ
ആ ആ കടേന്നെ പോയി ഇന്ന് പ്പോ രാവിലെ നാരത്തെ പോയിക്കാണ്ട് നാരത്തെ തന്നെ വന്ന പിന്നെപ്പന്ന് വെള്ളിയാഴ്ചല്ലേ
ആ
വെള്ളിയാഴ്ചയിറ്റ് അതേനെ ഒന്നും കാര്യായ്റ്റ് ണ്ടാക്കിറ്റില്ല ബീഫ് കൊട്നീന്നു അപ്പ ഞാന് രണ്ട അങ്ങനെണ്ടാക്കി വേവിച്ച് ങ്ങാണ്ടേ ഇതീക്ക് ക്കൊറച്ച്ട്ട്ട്ട് പൂള ഇട്ടും ചെയ്ത് അങ്ങനെ ഇപ്പ ഞാന് ഇന്റെ വീട്ട്ക്ക് പോയിറ്റ്ണ്ട് പൂള എറചി പോളീം ഉണ്ടാക്കീട്ട്ണ്ട് മാക്ക് ഇഷ്ട ആഹ്
ആഹ്
അപ്പ മ്മാക്കത് കൊണ്ട് അല്ല ആ ഇമ്മല്ല ഇന്റെമ്മ അല്ല കൊറച്ച് വുട്ടെന്നേ ഇന്റെമ്മ ഓലമ്മ ഓലമീം ഇപ്പീമ് മരിച്ച്ട്ട്ണ്ട്
ആഹ് അട്ത്ത്ക്കെന്നേണോ കെട്ടിച്ച്ട്ട്ള്ളത്
അട്ത്ത് പറഞ്ഞാ രണ്ട് സ്ഥലം അപ്പുറം സ്റ്റോപ്പല്ല മ്മള് നാട് തെ സ്ഥലായി
മ് പിന്നെ ആഹ് ഇവടെ തറവാട്ടില് എല്ലാ വെള്ളിയാഴ്ചയും സ്പെഷ്യലൊക്ക ഉൺണ്ടാക്കും ഇവിടെ ഞാൻ ഒറ്റക്കല്ലേ ഉണ്ടാക്ക്യാലും ഞാൻ ഒറ്റക്കല്ലേ തിന്നാനുള്ളത് അപ്പ സാദാചോറെന്നെ വെക്കോള്ളു ആഹ് കൊട്ന്ന് തരും സ്പെഷ്യല്ണ്ടാക്കീറ്റ്ച്ച്
ആഹ് ഇമ്മ ഇമ്മണ്ടാ
ആഹ മീപ്പിയൊക്കെ ഉണ്ട് രണ്ട് ആളെ അച്ഛന്മ്മാരും ഉണ്ട് പിന്നെരു നാത്തൂനുംുണ്ട് എവിട ആരൊക്കെ
ഇവിടെ ഞങ്ങളാണ് ചെറുത് രണ്ട് മൂത്തച്ഛന്മാരും
ഉം
നത്തൂനണ അല്ലക്കെ കല്യാണം കഴിിച്ചു ഞങ്ങള് വേറെ പോന്നത്േന്നെയാണ്മ്മീപ്പ ഇല്ല
ഉം ഞമ്മപ്പല്ല
ഏ ഞാൻ കല്യാണം കഴിക്കുമ്പോത്തന്നെ മച്ചിന്ന് എന്നാ ശരിട്ടാ ഞാൻ വിളിക്കണ്ടണ്ട്
ആഹ ശരി ശരി